ഏ
ആ നിങ്ങൾക്ക് എങ്ങനെ അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാവോ
ജ്ജ് ണ്ടായിരുന്നൊ
ആഹ് കിണറാണോ അല്ലെങ്കില് പൈപ്പില് വരണ വെള്ളോ
അത് കൊള്ളാം
ആഹ്
അത് ഏത് ദിവസം കൂടു വരോ
ആ അപ്പൊ അതുവരെയുള്ളത് നമ്മള് സേവ് ചെയ്ത് വെ
ആഹ് സേവ് ചെയ്ത് വെക്കും
ഉം
മൂന്നും നാലും അഞ്ചും സിൻന്റക്സ് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും ഒക്കെ സിൻന്റ
ഉം
അതില് ഏർ ഏർ പിടിച്ച വെക്കും
ഉം ഉം കിണർ അങ്ങനെ അവിടെ ഇല്ലരിക്കും അല്ലേ
ഇല്ലേ ഇവിടെ അധികം പഞ്ചായത്ത് വെള്ളം
ആഹ് ആഹ്
അപ്പൊ അങ്ങനെയായി പിന്നെ ആഹ് ആ അതെ അതെ പിന്നെ ഇപ്പോ അതേ പോലൊരു പഞ്ചായത്ത് കെണറ്റിന്ന് മോട്ടർ വെച്ച്
ആഹ്
അപ്പൊ പിന്നെ കൊറെ വെള്ളത്തിന് മറ്റേത് ഒരുപാട് ബുദ്ധിമുട്ടിക്ക് കല്യാണം കഴിഞ്ഞു വന്ന ആ സമയത്തൊക്കെ വെള്ള ഇല്ല ഇല്ലാഞ്ഞു ട്ട്
നിങ്ങളെ വീട്ടില് വെള്ള വെള്ളം ഉണ്ടയിരിക്കോ വെള്ളള്ള സ് സ്ഥലാവും അല്ലേ
അവിടെ അതെ ഇതന്നെ
ആഹ്
രണ്ട് സ്ഥലവും ഞങ്ങ വല്യ ഡിഫറന്റ് ഒന്നുമില്ല ഒരു പത്ത് പത്ത് പതിനാറ് കിലോമീറ്റർ വ്യത്യാസം
ആഹ് ആഹ്
അത്രേള്ളൂ പിന്നെ ദോശ ചുട്ട് കൊടു ത്തോ
ആ ദോശ ഒരെണ്ണം ആയി
ആ
അത് തന്നെ വെയ്ക്കേണ്ടി വരും
ആ ആ അത് പിന്നെ അങ്ങനെ തന്നെ
ഉ അത് ഒറങ്ങിയടി വാശിയ അപ്പൊ പിന്നെ എന്തൊക്ക പറയും അതൊക്കെ മുന്നിൽ കിട കാണണം
കാണണം
ഇപ്പൊ ഇണിച്ചപ്പ തന്നെ ഫോണാ ചോയിച്ചേ അപ്പൊ കൊറേ നേരം ഞാൻ എന്റെ ഫോണ് കൊടുത്തില്ല പിന്നെ ഉപ്പ എടുത്തിട്ട് ഉപ്പന്റെ ഫോണ് കൊടുത്ത്
ഇലക്ക് ഫോണാ ആണപ്പൊ മെയിന്
ആ പിന്നെ ഇപ്പൊ പെറത്ത് നോക്ക് പൊറ തകം ഭയങ്കര കൊതുകാണ് ഇപ്പൊ പുറത്തേക്കൊന്നും അങ്ങനെ ഇറക്കലില്ലോ ഇപ്പൊ പിന്നെ വീടിന്റെ ഉള്ളിൽ തന്നെ ആവുമ്പോ എട കളിക്കാൻ ആരും ഇല്ലാണു ഞങ്ങള് മാത്രല്ലേ ഉള്ളു
കൊതുക് ഭയങ്കര കൊതുക് ശല്യ
ഉം
വല്യ കൊതുകെ കടിക്കുന്നേ ആ ഇവിടെ കാപ്പിത്തോട്ട ആയതുകൊണ്ടേ
ആ
അപ്പൊ ഈ ചപ്പും ചമ്മലൊക്കെ ഈ മഴ ഇപ്പൊ ചിയ്യല്ലേ ആ
അതെ
അപ്പൊ ഭയങ്കര കൊതുക് ശല്യയ വലിയ കൊതുക് അടി പിന്നെതിനെക്കട്ടും
ഇവിടെ കുഞ്ഞി നമ്മ കാണൂല കൊതു കാണോ വേറെന്ത ഇതാണോ അത് അത്രയും ചെറുത്
ആ കുഞ്ഞി കൊതുക് കടിച്ച ഭയങ്കര
ആ എന്നിട ഇപ്പ. തന്നെ പൊറത്തിട്ട് ഇറങ്ങാഞ്ഞിട്ട് തന്നെ ഓള് മേല് ഫുള്ള് കടിച്ച് ഓ ഓള് ഇങ്ങനെ അത് ചൊറിഞ്ഞ് മൊത് ഫ്രീ ആകും
ആ അതെ തണർത്ത് പൊന്തും
ആ
ഇഞ് ഒന്ന് വെയിലൊക്കെ അറച്ച്
ള്ളാ
ആ അതെ അതെ ആ വെയിലൊക്കെ ഒന്ന് വന്നേ ഒക്കെ ഒന്ന് ഒണങ്ങണം വെള്ളക്കൊന്ന് വലിയണം
എത്താപ്പോ പിന്നിം മഴ വെരും
ആ അത് ശരിയാ ഇപ്പൊ മഴക്കെയ്ന് സമയം കാലൊന്നും ഇല്ലല്ലോ
ആ
എപ്പ വേണെങ്കിലും മഴ പ്രതീക്ഷിക്കാം
ഉം മഴ ഞമ്മക്ക് ഏറ്റവും വല്ല്യ ബുദ്ധിമുട്ട് അമ്മൾ അലക്കിയെത് ഒണങ്ങാ ത്തതാ വല്ല്യ പ്രശ്നം ഇപ്പ ആ ഒര് വിഷയെ ഇല്ല
ഷീന് ഇള്ളതോണ്ട് അതൊരു പേടിയില്ലലെ
ലൊന്ന് ഡ്രെയിൻ ചെയ്ത് ട്ടാലും രാവിലെക്കെന്നെ അത് ഇതാവും ഒണങ്ങും
അത് ശരിയാ മറ്റേത് ചിറ്റ് പൊറോം തുണെളു ഇണ്ടാകും ഒണങ്ങും ഇല്ല ഇവടെ ഞങ്ങക്കൊരു മൂന്ന് പൂച്ച ഇണ്ട്
ആ ഇവടെ ഇണ്ടായിനി ഇവടെ ഒന്ന് ഇവടെ അമ്മായിന്റെ വീട്ട്ന്ന് കൊണ്ടോന്ന്ട്ട് ഒര് മറ്റേ ഗോൾഡൻ കളർ ഇല്ലേ അങ്ങനെ ഒര് പൂച്ച ഇടെ കൊർച്ച് കാലം ഇവടെ നിന്ന് കൊർച്ചൊര് ആറു മാസോ അങ്ങനെ പിന്നെ ഇവടെ ഭയങ്കര കാര്യ ഐയ്നി ഉപ്പ കടെ പോവ്മ്പോ അപ്പന്റെ ബേക്കില് പോവുംും അങ്ങനെ ഒരുസം പോയി പോയി പിന്നെ ഇങ്ങോട് വരാണ്ടായി പിന്നെ തീരെ വന്നില്ല പിന്നെ ഇപ്പൊ ഒരു ദിവസം ഇവിടെ ഇവിടെ ആൾമാറിന്റെ മേലെ നമ്മള ഇതില്ലേ എന്താ പറയാ എന്താപ്പ പറയാം ഈ അടുപ്പിന്റെ പുക പോണ എന്ത അ ചിമ്മിനി കൂടല്ലേ ആ് അതിന്റെ ഉള്ളിലൂടെ നടെ തായക്ക് പൂച്ച ചാടി എന്നിട്ട് ഒരുോ ദിവസം ങ്ങൻ അത് അതിറെ ഉള്ളിൽ കുടുങ്ങിയാണ് അപ്പ ഉപയോഗിക്ക ഇങ്ങനെ ഒരു ഉള്ളില് പെട്ട് അങ്ങനെ ആദ്യ ദിവസം ആ പൂച്ചവര് ഭയങ്കര കമ്പിനീന രണ്ടാളും എങ്ങനെ ആവാ ചറിഞ്ഞു വന്നത് എന്ത അറിയില്ല ഇത് വന്നിട്ട് ഞങ്ങളുടെ ഉള്ളിൽന്ന് ഭയങ്കര കരിച്ചില്
ഹീ
അങ്ങനെയാണ് ഞങ്ങ അയിറെ ഉള്ളില് പൂച്ചുള്ളത് അറിഞ്ഞത്
ആഹ ഇവിടെ പിന്നെ വന്ന കൂടിയതാ
ആഹ ഉം
ഇപ്പൊ പ്രസവിിച്ച മൂന്ന് കുട്ടികളുണ്ട്
ഉ ഉ അവിട പിന്നെ അങ്ങനെ പിന്നെ പൂച്ചല്ലന്റെ അങ്ങക്കൊരു ഇടങ്ങാറ് പിന്നെ വേറെ പൂച്ചേനെ കൊണ്ടോന്നന്ന് നല്ല രസമുള്ളൊ ഒരു പൂച്ച ലൈലേനു പേര് എന്നിട്ട് ഇവിടെ കുറച്ചാല നി അങ്ങനെ അത് പ്രഗ്നന്റ് ആയി ഞങ്ങ ആരും അറിഞ്ഞില്ല നല്ല രോമ ഉള്ളത്ുകൊണ്ട് അതിന് വയറ മനസ്സിലാവൂലേ ഇനി എന്നിട്ട് ഇൻ്റെ അനിയത്തിന്റെ കല്യാണ ണം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദ കഴിഞ്ഞാരെ പൂച്ചക്കുട്ടിന്റെ സൗ ഇങ്ങനെ കേൾക്ക്ണ്ട് അങ്ങനെ മൂന്ന് ആ മൂന്ന് പൂച്ചകൾ ഉണ്ടായിരുന്നു കുട്ടികള്
താ മൂന്ന് പൂച്ച കുട്ടിയേള് ഇന്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ട ട്ടാ
ആഹ്
പൂച്ചകളെ ഇവിടെ ആദ്യാന്ന് ഇണ്ടേയിനു അയിനെ കുക്കുടൂന്നാ വിളിക്ക്യ
ആഹ്
പിന്നെ രാത്രി പുറത്താക്കിയപ്പൊ എന്തോ വന്ന് പിടിച്ചോണ്ടോയി
ആഹ് ഹാ ഇത് ഇന്നട്ട് അങ്ങനേ നി ഈ ലൈല അങ്ങനെ രാത്രി പോയി രാത്രി അങ്ങനെ ഇടക്കെടക്ക് പോവല്ണ്ട് പക്ഷെ ഓരോ ന്ന് ലേ ഞങ്ങള് കൊറേ വരുല്ലോ രാവിലെ ഒരു രാവിലെ ഒക്കെ ആവുമ്പോ വരും ത് കുട്ടിയേള് ഇള്ളതല്ലേ അങ്ങനെ വെരല്ണ്ട് അങ്ങനെ പിന്നെ രണ്ടോസായിട്ടും വന്നില നമ്മളെവെടെരു ഒരു പണി നടക്ക്ണ വീട്ണ്ട് അവ്ടെണ്ട്ന്തോ കടിച്ചിട്ട് ച ത്തട്ക്ക്ണ്
ആഹ്
ഈ കുട്ട്യള് ഒരാഴ്ചങ്ങാണ്ടു ആയിട്ടൊള്ളു കുട്ട്യോൾക്ക് നടക്കാനൊക്കെ തൊടങ്ങൂലേ
ഇന്റെ കല്യാണം കഴിഞ്ഞ് വന്ന ആ സമയത്ത് കുട്ടൻന്ന്പറഞ്ഞിട്ടൊരു പൂച്ചണ്ടായിന്നു അത് പച്ചക്കറിയേ തിന്നൊള്ളൂ
പച്ചക്കറി പച്ചക്കറീന്ന് ർന്നാ തക്കാളി എവിടെ ത
അള്ളോഹ്
ഭയങ്കര സ്നേഹല്ല ഒരു പൂച്ചാര്ന്നു എന്തൊക്കെ കടി കുടീട്ട് ഇനി എങ്ങനെണാവൊ ഞാനിവിടെ ഇല്ലാത്ത സമയത്താ ഞാന് മോനെ പ്രസയിക്ക്യാൻ പോയാ സമയത്താണ് ഇവരെങ്ങോട്ടോ പോയപ്പ്ണ്ട് വന്നപ്പോ എന്തോ കടിച്ച് ക്കി കെടക്ക്ണ് ഞാൻ രണ്ട് ദിവസം കെടന്നു
ആഹ്
എല്ലാരെ വീട്ടില് പോയാലും ആ എല്ലാ വീട്ടു പോയിട്ടു അന്ന് ഏത് ഇതുപോലെ ഷെൽഫ് ഒന്നുല്ലല്ലോ പച്ചക്കറിക്കൊട്ട
ആ ആ അതെ
തൂക്കുന്ന പച്ചക്കറി കൊ അപ്പൊ അയ്മ ത കളി എടുത്ത് വെരുമ്പളാ എല്ലാരും കാണും
ആഹ്
എവിടെ തക്കാളി വെ ന്തായാലും എടുത്തോണ്ടോരും അവര്
ആ ഹും അതേപോലെ ഇവിടെ ബേ ഇക്കരെ ഉള്ളന്തിനാ മീനാണെ ഇല്ലെങ്കിലും വലിയ പ്രശ്നൊന്നുല്ല കേക്ക് അതൊക്കെ വേഗണ്ട് കിട്ടണം മ്മള് ആ പാത്ര പലഹാരം വെക്കണ പാത്രം എടുക്കുമ്പോ
ആ ഓടി വരൂല്ലേ ഉം
പിന്നെ ആരെങ്കിലും മ്മള് വിരുന്നാരൊക്കെ വെരിയാണെങ്കില്- ഓര് ചായ കുടിക്കുമ്പോ ഓരെ മേലാണ്ട് കയറിയിരിക്കും അപ്പൊ എല്ലാർക്കും ഇഷ്ടാവൂലല്ലോ അങ്ങനെ ചെയ്യ്ണത് നമ്മൾക്ക് പിന്നെ അത് അറിയ
ആഹ് ആ
ഇവിടെ അങ്ങനെ തന്നെ ചോറ് തിന്നുന്ന സമയത്ത് കസേരയിൽ നമ്മളെ ബാക്കിൽ വന്ന് കേറി-
ആഹ് ആടോ ഇവിടെ ഉപ്പ അയിനായിട്ട് മീൻ വാങ്ങി കൊണ്ടുവരലാണ് അപ്പം അമ്മള് ഇവിടെ മീന് ഇല്ലെങ്കില് അമ്മക്ക് ഇല്ലെങ്കിലും പ്രശ്ന ഇല്ല പക്ഷെ പൂച്ച പട്ടിണി കിടക്കാൻ പറ്റൂല
ശീല അവിടെയും -
ആഹ് അവളെ അങ്ങനെ കൊണ്ട് നടന്നതാ ആ ഫസ്റ്റത്തെ പൂച്ചനെ
ആഹ് അതെന്തേലും ഏഹ് അല്ലെല് ആരെലും വന്ന് കൊണ്ടെ-
ആഹ് അല്ല അവിടെ ഇപ്പൊ പോണ വൈയിലൊരു വീട്ടിലാണുള്ളത്-
ആണോ
ആഹ് പക്ഷെ ഞാനൊരു റീല് കണ്ട് ഈ പൂച്ചകളെ ഓരോ ആയുസ് കഴിയാനാകുമ്പോ നമ്മളെടു തുന്ന് മാറി നിക്കുവാണേലോ അത് ഇപ്പൊ ചെല പൂച്ചകൾ ഉണ്ടല്ലോ അങ്ങനെ അമ്മള് പെട്ടെന്ന് ന്നങ്ങട്
ആഹ് ആ അങ്ങനെ ഇവിടെ അതേപോലെ ഫസ് റ്റ് ഞാൻ പറഞ്ഞില്ലേ കുക്കുടു ന്ന് പറഞ്ഞ പൂ ച്ച അത് പ്രസവി ഒരുപാട് പൂച്ചുട്ടികളുണ്ടായി
ആഹ്
അപ്പൊ അതും ഇതേ വലുപ്പത്തിന് വലുതായി വരും പക്ഷെ ഒരു ദിവസം ഏഹ് അതി ആ കുക്കടുവിന്റെ കുട്ടിക്ക് വേറെ കുട്ടികളുണ്ടായപ്പോ അതിനേ കൂട്ടിട്ട് ഒരു ദിവസം പോയത പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അയ്റ്റ
ആഹ് അ റീല് കണ്ടേ ഞാൻ
ആഹ് അതെ അങ്ങനെ പോയി ഇവിടെം പൊയ്ക്ക അങ്ങനെ അതൊരുപാട് പൂച്ചക്കുട്ടികളെ പ്രസവിച്ചിട്ട് എത്ര ആളാ അതൊരു വെള്ള പൂച്ചയ്നു നല്ല തൊപ്പല്ല വെള്ള പൂച്ച എന്നിട്ട് എല്ലാരും കുട്ടികളെ വന്ന് കൊണ്ട് പോകും
ആഹ് ഉം
പിന്നെ
പിന്നെ പിന്നെപ്പോ എന്താ
ഹസ്ബൻറ് എവിടെെന്നാ പറഞ്ഞ
ഹസ്ബന്ഡ് ആന്ധ്രയിലാ
ആ മക്കള് വന്നോ ന്റെ മോളെത്തി.
ഓ
ഇ മോൻ വരണം.
അഞ്ച മണിയ ആ നാലരക്കല്ലേ ക്ലാസ് കഴിയ്യാ?
ആഹ് നാലര ആകുമ്പോ
നമ്മൾ ഇവിടെ നാല മണിക്ക് കഴിയും.
ആഹ ഗവൺമെന്റാ
ആഹ
ആഹ ഇത് ഗവൺമെന്റ് തന്നെയാണ് പക്ഷെ നാലരവും.
ഉം
നല്ലത്.
ഇപ്പം നേരത്തെ പത്തര ഉള്ളത് പത്ത് പത്ത് മണി ആയില്ലേ?
ആം ഇവിടെ ഒമ്പേരക്കാ.
ഏ ഒമ്പേരൊക്കൊയിട്ടു നാലര ഒമ്പേര റ്റു നാലര വരെ എവിടെ പത്ത് റ്റു നാല് മണി. ആദ്യം പത്തര പത്ത് ഞാനൊക്കെ ആന്ന് പത്തരയ്ക്ക് നാലരക്ക് വിടുകയും ചെയ്യും.
ആ ഇവിടെ ഒമ്പതരക്ക് സ്കൂളിൽ എത്തണം. നാലരയാകുമ്പോ വിടും എവിടെ ഇപ്പം മ ഇപ്പം ടൈമ് ഇല്ലല്ലോ രാവിലെ എണീറ്റ് മദ്രസെ ആറ് മണി